അപ്പുക്കുട്ടനെ കയറ്റി വിടാനാ ഞാ പോന്നെ
ഹലോ എടാ ഇങ്ങനെ ഭയങ്കര സൗണ്ട് എടാ അവ്ട്ന്ന് മാറിയിക്ക്
പറഞ്ഞോ
കേക്കാവോ
ആ കേക്കാം കേക്കാം ഉം നിന്നെ വർ
അയിൻ്റെ ടെൻഷനാണോ
ഉം ചെറ്തായിട്ട്
എന്നാ ചെയ്യും നീ അവരോട് പോയി സംസാരിക്ക് നാളെ
സംസാരിച്ചാലും കേക്കത്തില്ല വിശ്വസിക്കുന്നില്ലല്ലോ
അവമ്മാരെ കൊണ്ട്ങ്ങുടെ പോ
എടാ ആ അപ്പു കുട്ടൻ്റെ ഫോൺ ഒന്ന് എടുത്ത് വെക്ക് ഏ അമ്മാരെ കൊണ്ട് പോയാലും പറയുന്നെ ഞാൻ തന്നെ പൈസ കൊട്ക്കും ഞാനിത് ഈ പൈസയെല്ലാം എവ്ട്ന്ന് എട്ത്ത് കൊട്ക്കാൻ എൻ്റെ പൊന്ന് ദേവു
നീ അങ്ങ് പറ അങ്ങോട്ട് പിന്നെ
സുഖവല്ലേ
സുഖവാ സുഖവാ
ഉം
ഉം
കഴിച്ചോ
കഴിച്ചു കഴിച്ചു ഉം പറ
സുഖവല്ലേ പറ എന്തേലും
ഏ
പറയൂ
ആ
ജീവിതൊക്കെ എങ്ങനെ പോവുന്നു
കൊഴപ്പയില്ല കൊഴപ്പയില്ല നിന ക്കൊ
കൊഴപ്പയില്ല കൊഴപ്പയില്ല
ഉം മീനാൾക്കോ
ബ്രോ
അയുട്ടിങ് ഇല്ല
ഞാ ചോയിച്ചോ
ഉം ചോയ്ച്ചു ചോയ്ച്ചു
ആരോട് ചോയ്ച്ച്
ഇവിടെ അവിൻലാലിനോടൊക്കെ ചോയിച്ചു
ആര് വെച്ച
പൊണ്ണാ
ഏ
കൊട് കൊട് ആ ഔട്ടി ഔട്ടിങ് ഇടത്തില്ലിന്ന്
ഭയങ്കര ആലപ്പാട് അവിടുന്ന്
ഇപ് മാറിന്ന് മാറിന്ന് ഇപ്പൊ കേക്കോ ഉം പറഞ്ഞോ പറഞ്ഞോ
ആണോ ഞാൻ എവിടക്ക് കിടക്കുന്നു
ഉം
തീറ്റയും വിടുവോ
അത് വറിത്തില്ല ഏ എല്ലാരും എന്തേ ഉം ഉം
ഉം താഴെ കടെ വിടുവോ
അത് പറയത്തില്ല ഉം
പിന്നെ നിനക്ക് മറ്റേ അത് കേറുവാണെങ്കിൽ പറയണേ
ആഹ് ഇന്ന് ഇന്ന് ഇപ്പോ എന്ന് കേറുവോ ഇല്ലാല്ലോ
ഇല്ല ഇല്ല
ഇന്നത്തെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ
ആഹ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് അതിന്റെത് അറിയാൻ പറ്റത്തുള്ളൂ ആഹ് എനി എനിക്ക് ഇന്നാന്ന് തോന്നുന്നു വന്നേ ഞാൻ ഇന്ന് ശ്രദ്ധിച്ചപ്പോഴാ കണ്ടെ
ഉം
ഉം
അങ്ങനെയല്ലേ
വീട്ടിൽ വിളിച്ചോ നീ
വീട്ടില് വിളിച്ചില്ല വീട്ടി വിളി ആഹ് വീട്ടി വിളിച്ചില്ല
എപ്പ വിളിക്കും വൈകിട്ട് കഴിക്കാൻ എന്താ ഫുഡന്ന് അറിയാവോ
അതും അറിയത്തില്ല. ഇവിടന്ന് താഴേന്ന് പുള്ളി ബ്രിഞ്ചാൽ ഒക്കെ മേടിച്ചോണ്ട് പോകുന്നത് കണ്ടു
അയ്യോ അന്നാ ബ്രിഞ്ചാളായിരിക്കും ഇന്ന്
ആയിരിക്കും ഒരു ചാക്ക് നിറച്ചാണ് വെടിച്ചോണ്ട് പോയെ
അന്നാ ആ ബ്രിഞ്ചാൾ കൊറച്ച് തന്നായിരുന്നേ മറ്റേ ഇങ്ങനെ മറ്റേ ഫ്രൈ ചെയ്ത് ഇങ്ങ് തന്നായിരുന്നെങ്കിലും കൊഴപ്പമില്ലായിരുന്നു.
എണ്ണ
യഹ് യഹ് യഹ് പിന്നെ
പിൻ
സുഖാണോ
ഉം എന്നെടുക്കുവാര്ന്നൊ
ഞാവടെ ഒറങ്ങുവായ്രുന്നു പിന്നെ ഇവിടെ നിന്റെ പേര് പറയുന്ന കേട്ടപ്പോ ഞാൻ ചാടി എണീച്ചെയാ
ഉം എല്ലാരും എന്നെ എന്നെ കുറിച്ച് പ
പതിനേഴായിരം അത്രയും രൂപേടെ
ഉം
എടാ മറ്റേ സനിയ എന്നെ ഇപ്പോ വിളിച്ചു തൊട്ട് മുമ്പേ.
എന്നാ പറഞ്ഞു?
ആ പൈസ ഇട്ടേക്കിന്നേ ചോദിച്ചു.
ഉം എന്നിട്ട് നീ എന്നാ പ
മറ്റേ സ്പോർട്സിന്റെ ആഹ് കൊടുക്കാത്തവരുടെ
എങ്ങനെയാ ആ നീ പറഞ്ഞു.
ഇതാര് തമിഴിൽ പോ
ഉം ഉം
ആ നമുക്ക് നാളെ തൊട്ട് ലീവ് ഉണ്ടെന്ന് ഉറപ്പല്ലേ?
കൺഫോം ആയോന്ന് അറിയത്തില്ല എന്തേ?
മൊത്തത്തീ വിടുവോ?
അതും അറിയത്തില്ല എന്തേ
പറയടാ ഞ്ഞ് എന്തിന് ഇങ്ങനെ വീട്ടിന്നൊക്കെ വിളിപ്പിക്കാൻ പറയുന്നേ
ഏ പറഞ്ഞു നോക്കാ എനി പറഞ്ഞു നോക്കാനല്ലേ എനി പറ്റത്തുള്ളൂ അല്ല ഞാന് എന്നാ ചെയ്യാനാ ഏ
ആ
ത്യടെ കാര്യം സെറ്റാക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാ
ആ ഷട്ടൊക്കെ മാറ്റിട്ടോണ്ട് വരണേ
ആഹ് ആ കഴുകാൻ ഇട്ടേക്കുവാ
മ് കഴുക്കാനിട്ടൊ എന്റെ തൊടു കഴുകാൻ കെടപ്പുണ്ട്
ഉം അത് കഴിഞ്ഞിട്ട് ആ ആ വിട്ടാലും വിട്ടില്ലെങ്കിലും ഒരു ലീവ് ലെറ്റർ കൊണ്ട് കൊടുത്തിട്ട് ഞാനിങ്ങ് എറങ്ങിപ്പോവും
അന്നേരം ഞാനോ
നീയും വരും
എറങ്ങുമ്പോ എല്ലാരേം കൂടെ അങ്ങ് ഇറങ്ങിയാൽ മതി കേട്ടോ കേട്ടോ എ ല്ലാരും ഇറങ്ങുമ്പോ ഒരുമിച്ച് അങ്ങ് ഇറങ്ങിയാ മതി കേട്ടോ
ആം നീ ഹരിയുടെയും ഒക്കെ കൂടെ ഇറങ്ങാ ശ്രീലക്ഷ്മണിയുടെ ഒക്കെ കൂടെ ഇറങ്ങാതി
പിന്നെ
പിന്നെ പറഞ്ഞോ
സുഖവല്ലേ
സുഖവാ
എന്നാ ചൂടാട ഇവിടെ എന്റെ ദൈവമേ ഞാൻ ഇച്ചിരി നേരം കെടന്ന് എൻ്റെ ദൈവ വിയർത്ത് കൊളിച്ച്
പോയി കുളിക്കാൻ മേലായിരുന്നൊ
രാത്രി കുളിക്കാം ഉം എന്റെ യൂണിഫോം കഴുകാൻ കിട ക്കുന്നു
അവിടെ എന്തെലും കഴിക്കാൻ ഇരിപ്പുണ്ടോ?
ഇവിടെ ഒന്നും ഇല്ല എനിക്ക് വെശക്കുന്ന്
പൈസ ഉണ്ടായിരുന്ന എന്തേലും മേടിക്കായിരുന്നു.
എന്റെ പൈസ ഇപ്പ തീർന്നല്ലോ
ആർറെ
എൻ്റെ
നിന്റെ കഴപ്പില്ലായിരിക്കും
എന്താ എനിക്കറിയത്തില്ല എപ്പഴ കേറുന്നേ എന്ന് നാളെയോ മ റ്റന്നാണെകേറും
റുവല്ലോ ഇത്രയും കാണിച്ചോണ്ട് കേറുവായിരിക്കൂല്ലോ
എന്ത് കേറും ഉറപ്പായിട്ടും കേറും കേറാതിരിക്കത്തില്ല അത് ഏഴ് ര ഏഴാ മറ്റാ അത് ആം ഉം
ഏ ഉം
ഉം പിന്നെ
എന്ന പറ്റി സൗണ്ട് ഒക്കെ ഒരുമാതിരി പോലെ ഇരിക്കുന്നേ
ഒന്നും പറ്റില്ല ഞാൻ ഉറങ്ങി എണിച്ചൻ്റെ എന്റെ എഫക്റ്റ
ഉം
എനിക്ക് വെശക്കുന്നു
അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അതാ ഉം ആഹ് വിട്ടില്ലെങ്ക എന്നാ ചെയ്യുന്നേ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുവോ
അതാ ഞാനൊരി ഇതായിട്ട് വെക്കുന്നത്
ഏഹ്
എന്നാ വിളിച്ചു പറയണ്ടേ
അ സ്റ്റഡി ലീവിന് പോണം വിടാൻ പറയണം. ഉം
പ്പേരി എല്ലാരും എന്തേലും ചോയിക്കോ
അത് എനിക്കറിയത്തില്ല എന്നേലും ചോദിക്കോന്ന് എനിക്ക് അറിയത്തില്ല ഗോർഡൻ കളർ
നോക്കട്ടെ അങ്ങനെ വിളിച്ച് പറഞ്ഞേക്കണമെന്ന് നിർബന്ധമാണോ
ആ പുള്ളിയല്ലേ പറഞ്ഞേ വിളിച്ചു പറയണോന്ന് അങ്ങനെ പറഞ്ഞല്ലോ
ആ പിന്നെ എത്ര പേര് വിളിച്ചു പറഞ്ഞിട്ട് അങ്ങനെ പോയി
ല്ല അന്നാലും
ഒരു വട്ടം പിള്ളേരെല്ലാം കൂടെ താഴോട്ട് ഇറങ്ങി ചെന്നിട്ട് വീട്ടിൽ പോണോന്ന് അങ്ങ് പറഞ്ഞാൽ മതി ചടിയിലേന്ന് പോണോന്ന് പറഞ്ഞാൽ മതിയ അന്നേരം പറയായിരിക്കില്ല ട്രേ തന്നിട്ട് പോവാൻ പറയാണെങ്കിൽ അങ്ങ് പോവാം
അ നീ എല്ലാരോടും ഇങ്ങനെ പറ ഏ
പറയാം
കേക്കുന്നുണ്ടോ
കേക്കുന്നറാ
ഉം അതാ പറഞ്ഞേ നീചെന്നൊന്ന് പറ
പറയാം
എനിക്കൊരു പതിനൊന്നായിരത്തി ഇഴുന്നൂറിരൂപ കടംതരാവോ
ആ എന്നോട് തന്നെ നീ ചോയിക്കണം
എനിക്ക് നിന്നോടല്ലേ ചോയിക്കാൻ പറ്റത്തുള്ളൂ
ഉം വീട്ടിലങ്ങ് ചോദിക്ക്
എന്നാന്ന് ചോയിക്കണംഞാൻ
നീ ആ ലിസ്റ്റ് അങ്ങ് ഇട്ടുകൊടുക്ക്
ഇന്നട്ട്
എന്നിട്ടൊന്നും വേണ്ട എന്തിന്റെ യാ ജി പറ ഇങ്ങനെന്നെ പറ
ഞാൻ വീട്ടിൽ പറഞ്ഞു പക്ഷെ അമ്മ സമ്മതിക്കത്തില്ല
അല്ലേ അമ്മേം കൊണ്ട് വിളിപ്പിച്ച് പറയടാ
അയ്യൊ
അ എന്നാ
ഫൈൻനൗവ് നേരത്തൊരു പ്രാവശ്യം അമ്മാ വിളിച്ചോണ്ടിരുന്നപ്പ ഞാൻ കണ്ട ദിവ്യമ്യാമ്ന്റെ കൊടുത്തെ അമ്മ നിന്റെ കാര്യം പറയുന്നേൻ്റുമുമ്പേ ഞാനാ ഫോണങ്ങ് മേടിച്ചു
അയ്ശരി അങ്ങനെ പറയോ അമ്മ
ഉം അല്ല അമ്മയല്ല ദിവ്യാമാം
ആ
ഇപ്പവിളിക്കണോ അല്ല അമ്മേനെ വിളിച്ചിട്ട് ദിവ്യാമാംമിന്റെ കൊണ്ടേകൊടുക്കണോ
അങ്ങനെ കൊണ്ട് കൊടുക്കണേകാലും ദിവ്യമാംമിനെയങ്ങ് നേരിട്ട് വിളിക്കുന്നല്ലേ
നേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ഫോൺ മേച്ച് കട്ടാക്കാൻ പറ്റുവോ
അത്ശരിയാ
ഏ
ആ
നീ ഇവിടെ കോളേജിലെക്കാര്യാന്നോ പറയുന്നേ
ആ
കോളേജ് ചെന്നിട്ട് നീ വിളിക്കാനോ
ആ
നീയെന്ന ദിവ്യോന ദിവ്യാമ് പറയുന്നെനു മുന്നേ ദിവ്യമാമ്ന്റെ കൈയീന്ന് ഫോൺ തട്ടിപ്പറിക്കോ നീ
ആ ഞാൻ കഴിഞ്ഞ മൂണോസം ഞാൻ തട്ടിപ്പറിച്ചല്ലോ
എന്താ പറഞ്ഞെ
ഞാ ഫോൺ സ്പീക്കറി ഞാൻ പറഞ്ഞു അമ്മേ ദിവ്യാമാം തെരക്കാ മൃദ്ലൂണ്ടായിരുന്നു അമ്മേ ദിവ്യാമാം തെരക്കാ ഞാൻ അമ്മേനെ വൈട്ട് വിളിക്കാന്ന് പറഞ്ഞു ഉം ആ അപ്പ എന്നാ ചെയ്യും
എനിക്കറിഞ്ഞൂടാ
ഉം എന്തേലൊക്കെ ചെയ്
ചെയ്യാംനിക്ക് അടുത്തോള് വിളിക്കാവേ
ഏ കേട്ടില്ല ഏ